ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം
സുഖാണോ
സുഖം തന്നെ അവിടെയോ?
പണിയൊളൊക്കെ കഴിഞ്ഞോ?
പണികള് ഏകദേശം ആയി ഫുഡ്എല്ലാംയി റെഡിഅയി ഇനി അലക്കി കുളിക്കാനുണ്ട്.
ഇന്നെന്താ ഫുഡ്ഡ് ഇണ്ടാക്കിയേ?
ഫുഡ്ഡ് ബീറ്റ്രൂട്ട് ഉപ്പെരി ഇണ്ട് പിന്നെ പുളിഞ്ചിന്ന്പറയും നിങ്ങവിടൊക്കെ എന്താപറയല്? മറ്റേ ഇഞ്ചികറി ഏ എങ്ങനെ?
മുളകാപ്പച്ചടി
അങ്ങനെയാപറയാ ഓക്കേ എവിടെ ഇഞ്ചിക്കറിന്ന് പറയും പുളിഞ്ചീന്ന് പറയും ആഹ് അതെ അതെ മറ്റേ ശർക്കര ഇഞ്ചീം എല്ലാം ഏട് ചെയ്തത്
ആഹ് ഇഞ്ചിമൊളക് കായപ്പൊടിക്കെട്ടിട്ട് അതെന്നെ വറ്റിച്ചെടുക്കും എന്താ ഇങ്ങളെന്താ പറയാ ഇഞ്ചിക്കറിയോ?
ഇഞ്ചിക്കറിന്ന് പറയും പുളിഞ്ചീന്ന് പറയും
അത് നമ്മ്ളരു സൈഡയിട്ട് അച്ചാറ് പോലെ
ആ അതെ തൊട്ട് കൂട്ടുന്നാണ് അതെ അതെ അതിണ്ട് ഉപ്പേരി പിന്നെ ആ മീൻകറിണ്ട്
ചളമീന്ല്ലേ കറിവെച്ചക്ക തേങ്ങഅരച്ചിട്ടോ മുളകിട്ടതോ?
അല്ല മുളകിട്ട്
മൂളകിട്ടത് ഉം ഉം ഓഹ് ഒരുവിധം റെഡിയായി
ഉം ഇനി അഹ് കുളിയെല്ലാംകഴിഞ്ഞോ?
ഇല്ല ഇല്ല കുളികഴിഞ്ഞിട്ടില്ല. അലക്കലും കുളിക്കലും ഒക്കെണ്ട് അപ്പൊതിന്റെ എടേല് കൊർച്ചെരം റെസ്റ്റ് എടുത്തതാ. ഉം മക്കളൊക്കെപോയി ഫുഡോക്കെ ശരിയാക്കി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ്
ക്ളീനിംഗ് ചെറിയ റസ്റ്റ്‌ല്ലബ്രേക്ക്
ആഹ് അതെ എടക്കൊക്കന്ന് റെസ്റ്റ്എടുക്കാഞ ഫോണെന്ന്ടുത്ത് റെസ്റ്റ്ട്ത്താല് ടൈമ് പോണതറീയേല്ല
ആഹ് അതങ്ങനെതന്നെ ഇൻസ്റ്റഗ്രാം തുറന്നാല് പിന്നെനമ്മൾ ടൈംപോവുന്ന ഫ്രീയല്ല അത്ങ്ങെനെ സ്ക്രോൾ ചെയ്ത്ഇങ്ങനെ പോവും
ഇൻസ്റ്റാ യൂ ട്യൂബ് വാട്സപ്പ് ഇത് മാറിമാറി കൊർചേരം ഇൻസണുമ്പോ മ്മുക്ക്നരു ചടപ്പ് വരും അപ്പൊവേം യൂട്യൂബക്കൊന്ന് കേറിയൊക്കും അപ്പൊഅഹ് മതിയാവുമ്പോ ഇ വാട് സാപ്പിലരോന്തോ പറഞ്ഞോ പ്പഒക്കെ റിപ്ലൈകൊടുത്ത് പിന്നെ അങ്ങട്ട്പറഞ്ഞിങ്ങട്ട്പറഞ് സ മയം മണിക്കൂറുകള് മ്മള് കാ കാ
തെ അതെ അതെ അതെ എടക്ക് എടക്ക് ഞാന് അൺഇൻസ്റ്റാൾ ചെയ ചെയ്യുയൂട്യൂബ് വെറുതെ ആഹ് അൺസ്റ്റാൽ ചെയ്ത് നോക്കൂ പക്ഷ് ക്ഷേ കഴിയില്ല കുറച്ച് കഴിഞ്ഞൊരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോപിന്നെ ഇൻ സ്റ്റാള് ചെയ്യും
ആഹ് ആഹ് അൺ ഇൻസ്റ്റാളൊന്നും ചെയ്ത് നിക്കാൻ കഴിയൂല ഇപ്പത്തെ ഒരു സാഹചര്യത്തില് നമുക്ക് ഫോണില്ലാതെ എന്തിനാ അൺ ഇൻസ്റ്റാള് പറയണ നമ്മള് പൊറ സമയം ഫോണില് എന്താണ് നെറ്റില്ലാഞ്ഞാലോ റേയ്ഞ്ചില്ലാഞ്ഞാലോക്കെ നമ്മക്ക്ങ്ങനൊര്
ആഹ് അതെ ഭയങ്കരബുദ്ധിമുട്ട കയ്യില് ഫോണില്ലെങ്കിൽ ഭയങ്കരശോ സംമുട്ടലാണ് കയ്യില് ഫോണ് ഫോണില്ലാത്ത ഏഹ് കെടന്ന് ഒറങ്ങുമ്പ വരെ കൈയ് ദൂരത്ത് ഫോണുവായിട്ടാ കെടക്ക
ആഹ് അതന്നെ എല്ലാരേം അവസ്ഥ അലാറൊക്കെ ഫോണില് വെക്കൂട്ടോ ഫോൺ അങ്ങനെ അലാറടിക്കും നമ്മള് ഫോ ഓഫ്‌ ആക്കും വീണ്ടും അങ്ങനെ തന്നെ.
ഉം പണ്ടൊകെ ടൈം പീസിലായിരുന്നു നമ്മള് അലാറം വെക്കാ പക്ഷെ ഇപ്പോ ഏഹ് ഫോണിലാണ് എല്ലാം ഫോണില
ഫോണിലിപ്പോ ഞാൻ എന്താ ചെയ്തേച്ചാല് ഫോണില് പല റിംങ് ട്യൂണുകളും ഉണ്ടല്ലോ ഏത് ടൂണിലാ എടു നമ്മള് ഓഫാക്കീട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും കെടക്കും. പിന്നേം അഞ്ച് മിനിറ്റ് കഴിയുമ്പോ പിന്നേം അടിക്കും പിന്നെ അങ്ങനെ ആവുമ്പോ എന്നിട്ട് ഞാന് സമയത്തിന് എഴുന്നേൽക്കാൻ നേരത്ത് ചെയ്ത എന്ത് വെച്ചാല് നമ്മള് ആ കോളർ ട്യൂണ് തന്നെ റിംങ് ട്യൂണന്നെ ആക്കി വെച്ചു. അപ്പോ കൊറച്ച് ദിവസം ആ ഒരു മ മൈയിന്റിങ്ങനെ സെറ്റ് ആവുന്നത് വരെ ആരോ എന്തോ ആവശ്യത്തിന് വിളിക്കാന്ന് വെച്ചിട്ട് ചാടി എഴുന്നേക്കും. അത് ഇത് ഇങ്ങനെയേണ് എന്നു അറിഞ്ഞേനു ശേഷം ഇപ്പോ ആഹ് ഒരു അമ്മള് തിരിച്ചറിവേ അമ്മക്കുള്ളൂ കേറിയേന്റെ ശേഷം പിന്നെ വീണ്ടും പഴയതു പോലന്നെ അതിന് വേണ്ടീട്ട് നമ്മള് അലാറം ചെറിയ അലാറം ടൈം പീസ് വാങ്ങിയാല് അത് കൊറച്ച് ദൂരെ വെച്ചാല് എന്തായാലും നമ്മള് എഴുന്നേൽക്ക്ണ്ട്.
ആഹ് അത് ടൈമ് നമ്മള് മോട്ടറൊക്കെ ഇട്ടാല് ഓഫ് ചെയ്യാൻ വേണ്ടി ടൈമ് സെറ്റ് ചെയ്തോ ടൈമർ ഒക്കെ ഇണ്ട്. അതൊക്കെ ഇണ്ട് പക്ഷെ ഈ ഫോണ് നമ്മൾ ഒഴിവാക്കാൻ പറ്റൂലല്ല
ആഹ് പറ്റൂല ഫോണ് ഇപ്പോ ഒഴിവാക്കിട്ടുള്ളൊരു കാര്യം നമ്മക് ചിന്തിക്കാനേ കഴിയൂല.
പിന്നല്ല കുട്ട്യക്ക് ആയാലും ഇപ്പ അങ്ങനെ തന്നെ പണ്ടൊന്നും കുട്ട്യക്ക് നമ്മളൊന്നും ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ ഇപ്പഴത്തെ കുട്ട്യക്ക് ഫോണ് കയ്യിന്ന് വെ ഇല്ല.
അന് പണ്ട് എന്നാൽ വെറും സ്വിച്ച് ഫോണ് ആ നമ്മുക്ക് വിവരങ്ങൾ കൈമാറാൻ മാത്രള സംഭവയനി ഇപ്പൊ നമുക്ക് വിവരങ്ങൾ നേടുന്നത് അയിനെന്നെ മക്കൾക്കായാലും സ്കൂളായാലും കാര്യങ്ങളായിട്ടും ഒക്കെ വരുന്നുണ്ടല്ലോ. ആദ്യൊക്കെ ലാപ്പിൽ നമ്മുക്ക് ഈ എന്താണ് ഗൂഗിളും കാര്യങ്ങളളൊക്കെ കിട്ടുള്ളായിരുന്നു ഇപ്പൊ ഈ ഫോണിലും കിട്ടല് ലോടങ്ങിക്കന്റെ ഷം എല്ലാർക്കും ഫോണിന്റെ ഉപയോഗം കൂടിയല്ലോ, എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പ പെട്ടെന്ന് ഞൊടിഇട കൊണ്ട് കിട്ടവാണല്ലോ?
അപ്പൊ ഇപ്പൊ ഇപ്പോ എല്ലാം സെർച്ച് ചെയ്താ കട്ടെ എന്ത് ചോദിച്ച ചാലും കിട്ടും ഇനി റിയില്ലെങ്കിൽ അത് യൂട്യൂബിൽ നോക്കിയാൽ ഫോണിൽ സെറ്റണ്. അറിയാത്ത എന്ത് കാര്യം ചോയിച്ചാലും നമുക്ക് കിട്ടല്ലോ. അതാണിപ്പോ ഫോൺ ഉപയോഗിക്കാൻ ഒഴിവാക്കാൻ അതെ തീർച്ചയായിട്ടും ഉറപ്പല്ലേ
ഉം അത് കാരണം നമ്മളെന്താ വെച്ചാൽ വേഗം നമ്മളെ പണി കയച്ചി ട്ട് കുറച്ച് നേരം തോണ്ടിയിരിക്കാൻ വേണ്ടിട്ട് നമ്മളും സെറ്റ്
അത് കുറച്ച് ഭശ് കുറച്ച് സമയം നമ്മൾ ഉദ്ദേശിച്ച എടുക്കു പക്ഷെ അത് അതുമൽ നോക്കിയിരിക്കുമ്പോ സമയം അങ്ങനെ അങ് പോകും.
ആഹ് ഞാനിപ്പ അതെ ഞാനിപ്പോ കുറച്ച് സമയം ജെസ് ഒരു കോള് വന്നതാണ് ആ കോളിൽ അറ്റന്റ്റ് ചെയ്തിട്ട് കൊറച്ച് നേരം നോക്കട്ടെന്ന് തന്നെടു അഡ്കളിന്ന് പോന്ന് പോന്ന് ഇപ്പൊ ബെഡിൽ എത്. ഇപ്പൊ കിടന്ന് തോണ്ടലായി, ഞ് കൊറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് ഇതൊക്കെ ഭയ സമയം നോക്കുമ്പോ ലാണ് ബോധം വര്യ പലപ്പോഴും അങ്ങനെ പെടാറുണ്ട് ഈതിരക്ക സമയത രാവിലെ മക്കളെ പോണം സമയത്ത് ഓന്നും ഫോൺ എടുക്കാനേ പറ്റൂല്ല എന്തോ ഒന്നോ രണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഫോൺ എടുത്തതായിരിക്കാം അപ്പോത്തിനെ നമ്മൽ പിന്നെ തോണ്ടി തോണ്ടി തോണ്ടി തോണ്ടി നമ്മൾ നമ്മളെ എന്താ ചെയ്യണെന്ന് പോലും മറന്നു പോകും. മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല മക്കൾ ഫോൺ എടുത്താൽ നമ്മൾ പറയല്ലോ പിന്നെ ഓല് ഒന്നും അറിയണില്ലന്ന്.
അതെ അതാണ് ഒന്നാമത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാാണ് അവർ ചെയ്യുന്നത്. നമ്മളെ വലിയ വരെ കണ്ടാണല്ലോ കുട്ടികളും പഠിക്കുന്നത്.
ആഹ് നമ്മള് ഇപ്പ അങ്ങനെ പേ ഇപ്പൊ വരി കൊടുക്കാൻ വ്യയ്യന്ന് എടുക്കാെതെ നിൽക്കാനും വയ്യാന്നു കാരണം എന്താ വച്ചാ ഓലെ ബിസിനസ് പരമായിട്ടും ജോലിപരമായിട്ടുള്ള ക കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായതുകൊണ്ട് ഓർക്കും അത്യാവശ്യം നോക്കേണ്ടി വരും ഈ അത്യാവശ്യ കാര്യങ്ങൾ നമ്മള് തന്നെ അതന്നെ നോക്ക നോക്കി കഴിയ്പോ നമുക്കൊരു ചടപ്പ് വരും അപ്പൊ നമ്മള് മാ മാറി ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ കേറും അതും ഇടക്ക് കുറേശെ വേണം പക്ഷെ വാർത്തകള് എല്ലാം എന്തേലും ഇ
പിന്നെ വേറോന്ന് ഉണ്ട് നമുക്ക് ഫോണ് ഉപയോഗിക്കാൻ പറ്റാത്ത വകുപ്പ് കുട്ടികളെ മറ്റേ സ്കൂള് ഗ്രൂപ്പ് ഉണ്ടാവും വാട്സ്സആപ്പില് മെസ്സേജ് വന്നോ നോക്കേണ്ടി വരും പിന്നെ ഫാമിലി ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാതായിട്ടുണ്ട്
ഫാമിലി ഒക്കെ ഇപ്പൊ ഗ്രൂപ്പിലേക്ക് മാറിയത് കാരണം വീട്ട
ആഹ് അതെ അതെ അതെ എന്ത്‌ണ്ടെങ്കിലും എന്ത് മെസ്സേജ് ഉണ്ടെങ്കിലും ഗ്രൂപ്പില് വോയിസ്‌ മെസ്സേജ് അയക്കാം ഒരു ഫങ്ക്ഷനുണ്ടെങ്കിൽ കൂടി വോയിസ്‌ മെസ്സേജ് അയച്ച് എല്ലാവരും ക്ഷണിക്കുക
ഫങ്ക്ഷനും മരണം വരെ അറിയിക്കണതിപ്പ അങ്ങനെയാണ് ഞനില്ല ആള് മരിച്ചത് നമ്മളാ ഫോണ് നോക്കിയിട്ടില്ലന്നുണ്ടെങ്കിൽ ആ മരണം വരെ നേരത്തിന് അറിയുന്നില്ല ല്ല
പണ്ടൊക്കെ ഫോൺ വിളിച്ചരുന്നല്ലോ പറയല്ലേ ഇപ്പൊ അതാ അവര് ഗ്രൂപ്പ്‌ ഗ്രൂപ്പില് മെസേജ് അയക്കോ അപ്പഴയാണ് നമ്മള് ഫോൺ തുറന്ന് നോക്കുമ്പണ് അറിയാ ഇന്നാള് മരിച്ചിട്ടുണ്ട്ന്ന് അപ്പഴ അങ്ങനെ പിന്നെ പോവു എല്ലാം ഫോണിൽ കൂടെ തന്നെ ആയിട്ടുണ്ട്
അതേമാതിരി ഇപ്പൊ ആദ്യക്കെ എന്നാന നമ്മള് കല്യാണം വിളിക്കാനൊക്കെ റിലേഷൻ ആയാലും എ എത്ര ദൂരെള്ള ആൾക്കാരായാലും നമ്മള് പോയിട്ട് പറയരുന്നല്ലോ പോയില്ല ആരും നേരിട്ട് കണ്ട് ക്ഷണിച്ച് അങ്ങനൊ ഒരു ഇതാരുന്നല്ലോ അപ്പം അതും വാട്സആപ്പിലൂടെയും ഫോണിലൂടെയും അതൊക്കെ ഫോണിൽ വിളിച്ച് പറയാറുണ്ടായിരുന്നു അപ്പൊ വിളിച്ച് പറയതും ഇല്ലാതായി
ഉം കത്തിട്ട് കൊടുക്ക അതാണിപ്പഴുത്തത് വാട്സആപ്പിലൂടെ പി ഡി എഫ് ആക്കി കത്തിട്ട് കൊടുക്ക എന്നിട്ട് എല്ലാരെയും വിളിക്ക ആൾക്കാര് വര്യയും ചെയ്യൂട്ടാ
ആ അങ്ങനെ നൊരു മെന്റാലിറ്റി എല്ലർക്കും അങ്ങനൊരു ഇതായിണ് അത്ര അങ്ങനെ ക്ഷണിച്ചാലും മതി നമ്മള് വരാംന്നുള്ളേ
ആഹ് അതെ അങ്ങനെ മതിലോ എന്താന്ന് വെച്ചാ ഇപ്പ എല്ലരും അങ്ങനെ തന്നെയാണ് ഒരാള് മാത്രല്ല
ആഹ് ഒരാൾ മാത്രം എല്ലാരും അങ്ങനെ തന്നെയാണ് ആർക്കൊരു വ്യത്യാസം ഇല്ല ആർക്കും ടൈമ് ഇല്ല പോവാനോ വരാനോ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേ‌സ് വന്നാലും ആർക്കും ഒരു ടൈം ഇല്ലല്ലോ
അതെ അതെ
അതുകൊണ്ടാണോ
ഉം വീട്ടില് വേറെ ആരു ഇല്ലേ
ഓ വീട്ടില് ആളുണ്ട് മക്കള് സ്കൂളിൽ പോയി ഹസ്ബ ന്ഡ് ഡ്യൂട്ടിക്ക് പോയി ഉമ്മ ഉണ്ട് എല്ലാരും ഉണ്ട്
എല്ലാരും ഉണ്ട്ല്ലേ ഒരു സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലേ
സൗണ്ടിന് ഇവിടെ ആരുല്ല മക്കള് പോയി ഞാനൊരു റൂമിലും ഉമ്മൊരു റൂമിലുണ്ട് അല്ലാതെ അവിടെ സൗണ്ട് ഉണ്ടാക്കാനൊന്നും ആരുല്ല സൗണ്ടൊക്കെ കേക്കണെങ്കി വൈകുന്നേര രം രാവില
ആഹ് അയ്യോ അ പറയണ്ട ആ സൗണ്ട് തന്നെയാണ് പിന്നെ വൈകുന്നേരം വന്ന് വന്ന് വന്നാല് ഒച്ചപ്പാടും
ഒരു തല്പസമയം കാണാതിരുന്നേനുള്ളൊരു എടങ്ങേറുണ്ടാവല്ലോ അത് അങ്ങട്ട് പിച്ചിട്ടും ഇങ്ങട്ട് പി ച്ചിട്ടും തല്ലും നോക്കണ്ട പെൻസില് ഒരാളെ പെൻസൽ എല്ലാർക്കും പെൻസിലുമ്മേല് മൂന്നാക്കും പെൻസിലും എറേസറും എല്ലാത്തിക്കനും ഓരോരുത്തർക്കും സ
സിൽ കൊണ്ടോയി കളയലാ പെൻസിൽ കൊണ്ടോയി കളയലാ ഡെയിലി ഓരോ പെൻസിൽ അ അപ്പൊ എവിടെ പോയി ചോദിച്ചാ പറയും താഴെ വീണു പോയി അപ്പൊ ഇരുന്ന് എടുക്കാനും പറ്റാതായി അല്ലെങ്കിലവനെടുത്ത് ഇവനെടുത്ത് ഹ്ഹ് ഡെയിലി ഓരോ പെൻസില് അതാണ് സ്ഥിരായത് ഉം
പെൻസില് ഇറേസറൊക്കെ വേണം ഓരോന്ന്
എല്ലാം വേണം പെൻസിൽ എറൈസർ ഡെയ്-ഡെ എറൈസറും കളയും അത്ങ്ങനെ ബെഞ്ചിന്റെ അടിയിലേക്ക് ഉരുണ്ട് പോയീന്ന് പറയും അത് ഞാനും ചെയ്യും അത് തന്നെ ഞാൻ ചെയ്യല് എത്ര പീസ ആക്കാൻ പ റ്റത്രയും പീസാക്കി കൊടുക്കും എന്താന്ന് വെച്ചാ ഒ ഡെലി ഓരോന്നന്ന് വേണല്ലോ ഓരോ ദിവസം ഓരോന്ന് വേണം ഉ
ഇന്നെലെ പോലും ടീച്ചർ വിട്ടിണ്ട് ഉം പെൻസിൽ ഇല്ലാത്ത മക്കളെ പേര് ഇറേസർ ഇല്ലാത്ത മക്കളുടെ പേര് കളർ കൊണ്ടുവരാത്ത മക്കളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല സ്റ്റങ്ങനെ വിട്ട്ട്ട്ണ്ട് നമ്മളെല്ലാം കൊടുത്തയക്കും കൊറച്ച് അടുത്ത പിരീട് ആവുമ്പോ ഒരു പിരീടോരെട്ത്തുണ്ടാവും കൊറ ച്ചയ്ഞ്ഞ പിന്നോരെട്ത്ത് അത് താഴെ വീണ് പോവാണ്
പിന്നെ ചെറിയ കുട്ട്യേളല്ലേ അവര് വേറെ ഏതോ കുട്ടി ന്നോക്കിന്നിക്കുമ്പോ അവര് എടുത്താല് പിന്നെ അത് ചോദിക്കാ ചെല്ലാനൊന്നും പറ്റില്ലല്ലോ സ്
ആ അത് ആ ഒരു കൺഫ്യൂസനും ഉണ്ടാവാം ഓലെ കയ്യിലും ഓലെ ബാഗിലും ഇണ്ടെങ്കിലോലെടുക്കും നെലത്ത് വീണാ പിന്നോൽക്ക് അതെടുത്ത് അമ്മള് എടുത്ത വെക്കണന്നുള്ളൊരുതൊന്നും
ഉം നെലത്ത് വീണാ പിന്നെ ബാഗേ നോക്കൂല. അതങ്ങ് പോയി ന്നമ്മളൊ‌ക്കെ ചെറുപ്പത്തിലാണെങ്കില് അത് തപ്പി പിടിച്ച് നമ്മളെ സാധനാണല്ലോന്ന്ള്ളെ ഏ നമ്മളെ സാധനാണ ല്ലോന്ന് കരുതീട്ടേ നമ്മളാണെങ്കിൽ അത് തപ്പി പിടിച്ച് എടുക്കുവല്ലോ നമ്മളൊക്കെ ചെറുപ്പത്തില്
ചെറുപ്പത്തെയ്ന് ന്നമ്ക്ക് വേറെ കിട്ടാൻ വഴിയില്ല
ആ ടൈം ആയ്റ്റ്
ഉം ഉം
ശരി